ഹലോ ഹലോ ആ കേക്കുന്നില്ലേ ആഹ് കേക്കുന്നു
എന്താ പരിപാടി
ഇതാ ദോശ ചുട
ഇപ്പളോ
ആഹ്
ഹ അ രാത്രിയ്ക്ക്ള്ളതാ
രാത്രിക്ക്ക്ക്ള്ളതല്ല ഞാന് പിന്നെ നോമ്പ് എടുത്തക്ക
ആഹ് ശരി
അതിന് വേണ്ടി
ആഹ് ആഹ്
പിന്നെ ചായ കുടിച്ചോ
ഓ ചായുടിച്ചു
ആഹ്
നിങ്ങളെവിടെ സ്ഥലം
ഞങ്ങളത് തമിഴ്നാട്
ഏ അവിടെ മലയാളണല്ലോ
ആഹ് വിടെ മലയാളം തന്നെ സംസാരിക്ക
ഏഹ് ശരി
ല്ലാവ് നാട്ട്ക്ക് പോയി കഴിഞ്ഞാ അവരുടെ ഒക്കെ രു ഡൗട്ടാണ് തമിഴ്നാട് എന്ന് പറയും എന്നിട്ട് നിങ്ങള് നല്ലോം സം മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ പറയും
ആഹ് ആഹ് ആ ആ അമ്മള് പറഞ്ഞ പോലെന്നെ പറയണണ്ടല്ലോ ഒരു അങ്ങനെ ഒരു സ്ലാങ്ങിന് മാറ്റോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ
ആഹ് ഇവിടെ മലയാളത്തിലെന്നെ സംസാരിക്ക പിന്നെ നിങ്ങ എവിടെണ്? മലപ്പുറ അല്ലേ ആ അവിടെ എന്റെ ഫാമിലി ഒക്കെ ഉണ്ട്
ആ
നിങ്ങള് രണ്ട് ഫാമിലി അവിടെ തന്നെയാണോ ന്റിന്റെ ഉങ്ങളെ ഫാമിലി അവിടെന്നെ?
ഉ ഞങ്ങള് ഒരു പതിനാ പതിനാറ് കിലോമീറ്റർ ഡിഫറന്റില്
ആ ആ
ഇങ്ങളെ വീട്ടില് ആരൊക്കെണ്ട്?
ഇവിടെ ഞാനിപ്പന്റെ വീട്ടിലാ ഇവിടെ ഉമ്മയും ഉപ്പും അനിയ ത്തീം അനിയനും
ആ
കുട്ടികളൊക്കെല്ലേ? ആഹ്
ആ കുട്ടികളുണ്ട് രണ്ടാൾ
ആഹ്
ഇങ്ങക്കൊ?
ക്ക് ഒരാള്
ഒരാളല്ലേ പഠിക്ക്യാ?
എല്ലാ ഓള് ചെറുതാ മൂന്ന് വയസ്സ്
ഓക്കെ
ന്തൊക്കെയ മഴൊക്കെ ഇണ്ട അവിടെ?
ഓ ഇന്ന് ഇപ്പോ ഉച്ചക്കൊന്ന് അത്യാവശ്യം പെയ്തു മൂഡൽ തന്നെ
നമ്മക്ക് ഇവിടെ കുറവാന്ന ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല വെയില വേനല് പോലെ
ആ ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്നും ഇവിടെ ഭയങ്കര വെയിലാന്നു
ആഹ്
ഇന്ന് ചെറുതായിട്ട് മഴ പെയ്തു
ആ ഇന്ന് രാവിലെ സുബൈ ടൈമില് നല്ല മയനി
ആഹ ആഹ ആഹ് ചൂട് വന്നാ പിന്നെ അവിടെ സഹിക്കാൻ പറ്റൂലല്ലോ അല്ലേ
ചൂടാണെങ്കില് സഹിക്കാൻ വയ്യ മഴയാണെങ്കില് മഴയോന്ന് പറയും
വെള്ളം നിൽക്കുന്ന സ്ഥലാ
ആഹ് നമ്മള അവിടെ തൊട്ടടുത്ത് തന്നെ പൊഴയാണ്
ആണോ ആ പിന്നെ
എ വീട്ടിലെല്ല നോമ്പ് എടുത്തോ
ഇല്ല ഞാൻ മാത്രം
ആ
എൻ്റെ വീട്ടില് ഏ ഞങ്ങള് നാലാൾക്കാര
എ
പിന്നെ
ഹസ്ബൻഡ് ഇവിടെ നാട്ടിലാണോ എങ്ങനെ
യാത്ര ചെയ്യാണോ
എല്ല എല്ലാ വീട്ടിലാണ് ഫാനിന്റെ കാറ്റാവും
സൗണ്ട് കാണുല്ലേ യാത്ര ചെയ്യുന്ന പോലെണ്ട്
ആ
ഹസ്ബൻഡ് ഇവിടെണ്ട്
ഏ
നിങ്ങടെ ഹസ്ബന്റോ
എന്റെ ഹസ്ബന്റ് അവിടെ ആ അത്രല്ല
ആ അവിടെ വർക്ക് ആ പിന്നെ
നിങ്ങൾ ഇതുവരെ വർക്ക് ഒന്നും ചെയ്തില്ലേ ഇതില് ടാസ്ക് കിട്ട ഇല്ലേ
ഞാന് ഫസ്റ്റ് ചെയ്തിരുന്നു സ്റ്റാർട്ടിങ്ങില് മറ്റേ സന്മതി
ആ ആഹ് ആ ആഹ് ഞാനും അതന്നെയ ചെയ്ത പിന്നെ എപ്പ എനിക്ക്ടാസ്ക് കിട്ടുന്നത്
ഇപ്പഴോ പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ ആ ഏരിയക്കൊക്കെ ഒരുപാട് കൊല്ലം കോട്ടയം ആ ഭാഗത്തക്കൊക്കെ ഒരുപാട് ടാസ്ക് വന്നില്ല
ആഹ് ആഹ്
നമ്മുക്ക് എല്ലാർക്കും കൂടെ കിട്ടുന്ന ഇത് ഫസ്റ്റ് ടൈം ആണല്ലേ
ആഹ്അതെ
ആഹ്
മതി എല്ലാർക്ക- ണ്ട്യേ നി തോന്ന്ണ്ട്
ആഹ് സന്മതി ഒരുവിധം എല്ലർക്കും ഉണ്ട് കിട്ടീട്ടുണ്ട് അല്ലെ വീട്ടില് വെറുതെ ഇരിക്കുന്ന നമുക്ക് ഇതൊരു
ആഹ് അതെ ആഹ്
നിങ്ങൾ വർക്ക്ഒന്നും ചെയ്യുന്നില്ല
ഇല്ല ഇപ്പൊന്നും ചെയ്യില്ല
ആഹ് ചെറ്യേ കുട്ടിയാണല്ലോല്ലേ
ആഹ്
പിന്നെ
വീട്ടില് ഉമ്മൊക്കെല്ലേ
ആഹ് ഉണ്ട് ഉമ്മണ്ട് ഇപ്പണ്ട് പിന്നെ രണ്ടു മ കും ഞാന് ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാ
പത്ത് വരെ ഇട്ക്ൺണ്ടൊ നോമ്പ്
ഇന്ഷാഅല്ലാഹ്
ആഹ്
എടുക്കണം വിചാരിച്ചിട്ട്
അങ്ങനെ ഒരുമിച്ചങ്ങനെ പോവാണെങ്കില് എടുക്കാൻ പറ്റോ അതിന്റെ എടൽ ഒന്ന് സ്റ്റ
ആഹ് അതെ അതെ പിന്നെ ബുദ്ധിമുട്ട
ഇപ്പൊ പ്രശ്നല്ല മഴക്കായൊതോണ്ട് സുഖാലോ
പക്ഷെ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഭയങ്കര വെയ്ലാ കാണാൻ പറ്റുന്നില്ല
ഉം
പിന്നെ നല്ലൊരു കാലാവസ്ഥ മൂടലൊക്കെ ആയിട്ട്
പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയ പറി
ഇവിടെ എന്താ ഇവിടെ അങ്ങനെ പോന്ന് മൃഗങ്ങളും ഒക്കായി ഇവിടെ ആ ആനശല്യണ്ട്
വിട് വീടിന്റെ അടുത്ത്
ഓ ഇവിടെ അടുത്ത് വരും മെനിഞ്ഞാന്ന് ഞമ്മുടെ മുറ്റത്ത് വന്ന്
പേടിയല്ലേ വരണത്
കൂടെ എങ്ങനെ നോക്കും ആട്ടും എന്നിട്ട് എല്ലാരും കൂടി ആട്ടും
ആ ആ പേ ടീലേ അങ്ങനെ വന്നാല് അയ്ന് ചെലതങ്ങനെ വന്നാല് വല്യ പ്രശ്ന
ആ പോകും പോകും നമ്മള് ചുറ്റുപാടൊ ഏ ഒക്കെ വാഴ
ആ
ഷികളൊക്കെണ്ടെങ്കില് ചക്ക ഇപ്പൊ ച ക്ക സീസണല്ലേ
ആ നമ്മളവിടൊക്കെ പന്നിശല്യാണ്
ആ ചാക്കോള്ളത് കൊണ്ടേ
ആ
അത് കൊഴിക്ക്ണ ടൈമായാ അവരറിയും
ആ ആ അപ്പൊ ഫോറസ റ്റ് ഏരിയണോ
ഫോറസ്റ്റ് ഏരിയേന്ന് ചോയ്ച്ചാ അത്രക്കല്ല എങ്കിലും ഇപ്പ ഇവിടെല്ലേ ഏറങ്ങുന്നുണ്ട് ഞങ്ങള് നീലഗിരി
ഉം നല്ല അടിപൊളി
സ്ഥലാ ഇങ്ങോട്ട് വന്ന്ക്കൊ
ഇല്ല ഇല്ല വന്നില്ല
ആ ഇത് വരെ വന്നിട്ടില്ലാ
തമീനാട് അങ്ങോട്ടേക്കായിട്ട് വന്നീലാ അമ്മള് വയനാട് അങ്ങനൊക്കെ പോകു
ആ ഊട്ടീക്ക് വന്ന്ക്കോ
ആ ഊട്ടി പോയി
ആ
ഊട്ടി രണ്ട് മൂന്ന്റാശ്യ വന്ന്ണ്
പിന്നെ
പിന്നേ ഇൻ ഞങ്ങളെ ഇവിടെ ഇന്റെ വീടിന്റെ മുന്നേ വല്യ ഫോറസ്റ്റ് ആണ് ഗവൺമെന്റിന്റെ വല്യ ഫോറസ്റ്റാ പക്ഷെ അവിടെ അങ്ങനെ മൃഗങ്ങള് അങ്ങ് ങ്ങനെ ഈ കുറുക്കനെ അങ്ങനത്തതൊക്കെ ഉണ്ടല്ലേ ചെ
ചെറ് ചെറിത് ആഹ്
അങ്ങനെ ഉള്ളു അല്ലാണ്ട് പാമ്പ് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇതുവരെ ഉ ഉണ്ടാകില്ല
ആഹ് ഇവിടയും പാമ്പിന്റെ ശല്യം അങ്ങനെ ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു സീസൺ വരുന്ന സമയത്ത് ചക്ക മാങ്ങ സീ സൺ വരുന്ന സമയത്ത് ആന വരും
പിന്നെ ഇണ്ട് നെറയെ വവ്വാലില്ലേ
ആഹ് കേരളത്തിൽ അതൊരു ജാസ് സ്ഥിയാലെ
ആഹ് ഇവിടെ ആ ഫസ്റ്റ് ആയിട്ട് നിപ്പ വന്നില്ലേ ആഹ് ആ ടൈമില് വന്നത ഇവിടെ പിന്നെ ഓര് പോയില്ല
അരിപ്പ് പിടിച്ചു
അങ്ങനെ പോ പോവാണ്ട് നിക്കണ ഓര് മാ ത്രേ ഉള്ളൂ വേറൊന്നും ഇവിടെ അങ്ങനെ വല്ലാതില്ല ഇനിയിപ്പം കൊരങ്ങനൊക്കെ വരാണെങ്കിലു. ഓർക്ക് അങ്ങനെ തിന്നാനായിട്ട് ഒന്നും ഇല്ലല്ലോ ആ മര ഈ മഹാഗണി ഇല്ലേ മഹാഗണി മരാണ് ഇവിടെ കാര്യായിട്ടുള്ളത് അയിൽ ഓൽക്കൊന്നും കിട്ടാനൊന്നുല്ല അപ്പം പിന്നെ ഓര് ജസ്റ്റ് ഒന്ന് വരും അതേപോലെ പോവും
അവിടെ ആ ഏരിയല് അധികം ഇല്ലല്ലോ അല്ലേ
ഇല്ല ഇല്ല
ആ കൊരങ്ങ് ശല്യം ഇപ്പം ഇവിടിക്കാ അതികോം ആ ഇവിടെ വരുന്നത് ഒരു ഇരുവത് മു പ്പാതെണ്ണൊക്കെ ഒന്നിച്ചു വര്യ
ആഹ് ആഹ്
ഭയങ്കര ശല്യാ ഒരു സാധനം വെച്ചേക്കൂല
നമ്മടെ ഉമ്മെന്റെ വീട്ടിലൊക്കെ വരും ഈ കപ്പല്ലേ കപ്പൊക്കെ ഇടെ പറിച്ചിട്ട് തോളിൽ വെച്ചിട്ട് അങ്ങനെ പോവും. രസ കാണാൻ.
കാണാ രസാ ക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാ. മത്തന് കുമ്പളം വാഴ ബട്ടററ് ഇതൊന്നും വെച്ചക്കൂല.
ആഹ്.
ചെറുതാ ആവുമ്പളെ അത് അത് പൊട്ടിച്ച്
ആഹ് ഇപ്പ റമ്പുട്ടാന്റെ സീസനാണല്ലോ ഇവിടൊക്കെ അപ്പൊ ഈ വവ്വാല്ള് ഫുള്ള് അതെടുത്തിട്ട് നാശക്കും.
ആഹ്. ആ അതെ.
പന്ത്രണ്ട് മിന്റ് ആവുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ക കട്ടാവും.
കട്ടാവൂല്ലേ പന്ത്രണ്ട് മിനിറ്റാ
ഏ ആഹ്. പത്ത് മിനിറ്റാണ് നമ്മളോട് പറഞ്ഞത്. ചെലപ്പോ അമ്മള് സംസാരിച്ച് തീരൂലല്ലോ. അപ്പൊ പന്ത്രണ്ട് മിനിറ്റ് ആവ ട്ടോമാറ്റിക്കായിട്ട് ക
കട്ടാവും ല്ലെ
അപ്പം മറ്റേ വർക്ക് കിട്ടീല്ലേ ടൈപ്പിങ് ആയിട്ടുള്ളേ?
ആഹ് അത് കിട്ടിക്ക്. അതിപ്പോ വരുന്നില്ലല്ലോല്ലേ?
ആഹ് ഇപ്പ ഞാന് ഇന്നൊന്ന് റീഫ്രഷ്ടിച്ച് ചെയ്തോക്കിയപ്പോ എന്ക്ക് അൻപത് ടാസ്ക് കി
ആഹ്. എനിക്ക് രാ വിലെ അമ്പത് ടാസ്ക് കിട്ടി.